ഹലോ കേക്കുന്നില്ലേ? വലൈക്കു മുസ്ലാം പറയൂ എന്തൊക്കെയാ വിശേഷം?
സുഖാണ് അങ്ങനെ പോണ് ആത്തായി പോണ് എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങളൊക്കെ?
ഇവട എന്താ സുഖായിട്ട് പോന്നു കൊഴപ്പൊന്നുല്ല്യ
ഉം
ചേ ഏഹ് ചായ കുടിച്ചിരിക്കാ ചായ കുടിച്ചോ
ഓഹ് ചായ കുടിച്ചു എന്താ കടിണ്ടാക്കി
കടിയൊന്നും ഇണ്ടാക്കിട്ടില്ല ആഹ് ഭർത്താവ് വന്നപ്പോ പൊറാട്ടിം തും കൊണ്ടന്നീന്നു അപ്പ പ അത് കഴിച്ചോണ്ട് കെടക്ക
അഹ് ആഹ് അയിന് പൊറോട്ടക് മയക്കണ്ടാവു
അയേ മയങ്ങാനൊന്നും ആയിട്ടില്ല്യാ കൊറച്ച്ഴിഞ്ഞാലേ മയക്കം വരൂ ഇപ്പഴല്ലേ കഴിച്ചിട്ടുള്ളൂ കൊറച്ചഴിഞ്ഞാല് കൊറച്ച് കഴിഞ്ഞാലേ മയക്കം വരുള്ളൂ പിന്നെ മയങ്ങാനായിട്ടില്ല്യാ
ഉം ഞാനിവിടെ രാവിലത്തെ ദോശേന്റെ മാവ് ബാ ക്കിണ്ടേരുന്ന് അത് ചുട്ടും ട്ട്യള് വന്നപ്പോ അത് ചുട്ട് അത് കഴിച്ച്
ആ ആ അപ്പ അതോണ്ട് അവർക്ക് ദോശ ഇണ്ടാരുന്ന് കറി ഇണ്ടാക്കി ക്കിതിലേക്കില്ലം
അതെ അത് ഒര് കറിയൊന്നും വേണ്ട പഞ്ചസാര
ആ പഞ്ചസാര കൊടുക്കണ കൊറവാക്കണം ശരീരത്തിന് നല്ലതല്ലല്ലോ
ആ എത്ര പറഞ്ഞാലും കേൾക്കൂലയിന്
ആ ആ ഓരുക്കൊക്ക കറീനേക്കായും നല്ലത് പഞ്ചാര ആ അതാണ് അവരുടെ ഒരിത് ആ കളിക്കാൻ പോയാ മക്കളൊക്ക? അ ആ
ഇല്ല ഫോണ് ഫോണല്ലെങ്കില് കളി
ആ പഠിക്കാൻ പറഞ്ഞാ അത് മാത്രം പറയരു എന്നാ ഫോണ് കാണാൻ എന്തൊരു ഇൻട്രസ്
ആ ഫോണ് ഇന്നാ എടുത്തോ കളിച്ചോന്ന് പറഞ്ഞാ ഭയങ്കര ഇഷ്ടാ
ആ ബുക്ക് ഇടുത്തോന്ന് പറഞ്ഞായി അപ്പൊ ഓല്ക് ഒന്നിനും പറ്റൂല അവിടെ വേദന അവിടെ വേദന ഇങ്ങനന്നെ ഉം
എടെ എടെ ന്റ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു എവിടെ?
മക്കള് ഓക്ക് പഠിക്കണ് ഒന്ന് ഡിഗ്രിക്ക് പഠിക്കുന്നണ്ട് കൊല്ലത്ത് ഒന്ന് ഇവിടെ ഒ ഒമ്പതില് പഠി ക്കുന്ന ഒന്ന് രണ്ട് മൂന്നില് പഠിക്കുന്ന് പിന്ന
ചെറുത് മൂന്നില്ലല്ലേ
ആ ചെറുത് മൂന്നില് ഇവടെ അടുത്ത സ്കൂളാണ് പിന്നെ രണ്ടാമത്തേത് ആ രണ്ടാമത്തതിപ്പൊമ്പയ്ലായി
ആ ആ
നിങ്ങക്ക് എത്ര മക്കളാണ് മൂന്നോ ആ മൂന്ന് മക്കള് ആ മക്കളന്നെ
ഉം ഉം ആമക്കെ ആ ആ ആ എനിക്ക് മൂന്നാളന്നെയ രണ്ടാള് പെൺകുട്ടികളാണ് രണ്ട് പെൺകുട്ടികളാണ് ചെറുത് ഇപ്പോ മോനാണ്
ആ ആ
സകനെ
മോളത്രയിലാപ്പോ
ഒരാൾ നാലില് ഒരു വലിയ വത്യാസം രണ്ടു വയസിന് വ്യത്യാസൊള്ളു
അങ്ങനെ ന്റൊരേ പ്ര ക്ലാസീന്ന്
അത് ചേർത്തിയ കൊടുത്ത് പറ്റിയ തെ തേവാണ്
അത് ചെലര് അങ് ഇപ്പൊ പിന്നെ പണ്ടൊക്കെന്ന് പറഞ്ഞ നമുക്ക് തോറ്റിട്ട് കുട്ടികൾ പഠിപ്പില്ലാ
ഒരു രണ്ട് രണ്ട് വയസിന് വ്യത്യാസേ ഒള്ളു
രണ്ടു വയസിന്റെ വ
ആഹ് ഒരാൾക്ക് പത്ത് വയസ്സ് ഒരാക്ക് എട്ട് വയസ്സ് ഇപ്പൊ ചെറുതനെയാണ് പിന്നെ കൊറച്ചൊരു വ്യത്യാസം ഉള്ളു എനക്ക് മൂന്ന് വയാസാകുന്നേ ഉള്ളൂ
ആ ആ രണ്ടാളും വരെ ഒരുമിച്ചാവൂലേ സ്കൂൾ പോകുന്ന വരുന്നതൊക്കെ
സ്കൂളക്കിവിടെ അടുത്ത് തന്നെയ ഒര് അഞ്ച് പത് പത്തി ൻറ്റ് ഫുള്ളായിട്ടില്ല്യ നടക്കാൻ മദ്രാസ സ്കൂള് ചെറിയൊരു ഹോസ്പിറ്റലിണ്ട് അതൊക്കെ നമ്മടടുത്ത് തന്നെയാണ് കടെണ്ട് അടുത്ത്തായിട്ട്
ആ ആ അപ്പ അങ്ങനെക്കെ ഇതാവുന്നെണ്ട് ബർത്തവാ വ
എങ്ങനെ
ഭർത്താവ്
ഇപ്പോൊ നാട്ടിലുണ്ട് വിദേശത്താണ് ഇപ്പൊ നാട്ടിലുണ്ട് ഉ
ആ പിന്നെ
പിന്നെ അതൊക്കെ ഓല് ന്ത്ചെയ്യണ് ഭത്തവന്ന്ത് ചെയ്യണ് എങ്ങനെയ
ഓട്ടോ ഓടിക്ക
എപ്പോ
ഇപ്പൊ ആഹ അപ്പൊ ഇവിടെ വന്നതാണ് അങ്ങനെ രാവിലെ പോയി ഇപ്പൊ വന്ന് ഉ പിന്നെ
എന്തൊക്കെ
ആ വേറെന്തൊക്കെയന്നണ്ട് നിങ്ങള
ആഹ ഞാനിപ്പോ ഒരു ള്ളതൊണ്ട് പോകലില്ല
ആഹ ആഹ പിന്നെ ഒറ്റക്ക് പോയാ പിന്നെ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടാാവുംല്ലേ അപ്പൊ
മ്മമ്മ കൊടുക്ക ല്ല പക്ഷേ ഞാൻ പോവലല്ല അപ്പൊ നമുക്ക് നാളില് ഇപ്പ കിട്ടുന്നതല്ലേ ഉള്ളൂ പിന്നെ പോയാ പിന്നെ വല്ല അന്ല്ല എ കിട്ടളി ആഹ് ആഹ് ആഹ്
ഉം ഉമ്മണ്ടാവൂല ഉമ്മാക്ക് പ്രായയ്ക്ക്ണൊപ്പോ
ഇജ് അങ്ങനെ പ്രായൊന്നില്ല
വേറെളേച്ചമാരൊ മൂത്തച്ച
ആഹ് മുത്തച്ചിണ്ട് ഒരു
ണ്ടാവും ങള് പിന്നെ തറവാട്ട് വീട്ടിലായിരിക്കുംലെ ആഹ് അങ്ങനെ പിന്നെ മഴയൊക്കെ ഇണ്ടോ
മഴ ഇപ്പൊ മഴന്റെ നല്ല കാലസ്ഥണ്ട് ഇക്ക് മഴൊന്നുംല്ല ന്നാ നല്ല വെയില
ആഹ് ആഹ്
ഇന്നലൊരു ഇന്നലെ രാവിലെ ചെറ്തായി ആഹ് ഇന്നലെ രാവിലെ ചെറുതായിട്ട് മഴണ്ടെര്ന്നു ട്ടൊ അതിന് ശേഷം പിന്നെ ഭയങ്കര വെയില്
ആഹ് ഇങ്ങനെ വെയിലര്ച്ച നല്ലോം താവും ചൂടോണ്ടെ
ആഹ് കഴിഞ്ഞ പ്രാവിശ്യത്തിലെ നല്ല പ്രളയും കാര്യൊക്കായിട്ട് നിപ്പൊ അങ്ങൻത്തെ
അവ്ടെ ആഹ് അത്ര കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഇതൊന്നും ഇണ്ടായ്ന്നിലലൊ മഴ നല്ലോണം കിട്ടിയൊ
ആഹ് ഇബ മഴന്നെല്ലാര്ന്നൊ ഭയങ്കരാഴ്റ്റ്ള്ള പ്രളയം വയനാട്ടില് പ്രളയം വന്നതും ഞമ്മക്കിവ്ടെ വങ്ങത്തെ ആഹ് ഇല്ല അമ്മക്ക് അങ്ങൻത്തെ ബുദ്ധിമുട്ടൊന്നില്ല വള്ളം കേ പ്രശ്നൊന്നില്ല
ആഹ് ഇല്ല ഇവ്ടെ വള്ളം കേറുല്ല എത്ര മഴെ
ആഹ് വെള്ളം ആഹ് അങ്ങൻത്തെ പ്രശ്നൊന്നില്ല
ഈ മലന്റടുത്തൊക്കാവുമ്പഴെ എപ്പഴാ കുത്തിയൊലിച്ച് പോരാന്ന് പറയാൻ പറ്റു ഇല്ലല്ലൊ അങ്ങനൊക്കാണ് പിന്നെ നല്ല തിരക്കാണല്ലൊ മക്കളവ്ടെ കളി
ആഹ് അവര്പ്പൊ സ്കൂൾട്ട് പോലും കിട്ടിയ സമയല്ലെപ്പ നല്ലം കളി ഞാന് ഓലെ തിരഞ് വന്നതാണ്ങ്ങ്ട്ട് അവ്ടെ കാണതായപ്പൊ ഇങ്ട്ട് കേറിയോക്ക്യതാ
ആഹ് ആഹ്
ആഹ് വിളിച്ച വരൂല കേൾ ക്കൂല അങ്ങനെ കളിക്കേ
ഓൾ കളിക്കാൻ കിട്ടിയാലും നല്ലതല്ലെ ഇപ്പൊ നാളെ ഫുള്ള് ഒഴിവല്ലെ മദ്രസ മാത്രല്ലെ ഇണ്ടാവൊള്ളു ആഹ് എത്ര മണിമുതലാ മദ്രസ് ണ്ടാവല്
ഓല്ക്ക് ഏഴരക്കാണ് തൊടങ്ങാ ഏഴര മുതല് ഒമ്പതര വരെ മത് സ്കൂളില്ലാത്തോണ്ട് ഇനി പത്ത് മണി വരെ ഇണ്ടാവും
കൊർച്ച് സമയം അധികം എടുക്കുംലെ ഞങ്ങളിവ്ടെ പിന്നെ അധികം എട്ക്ക്ണ സമയൊന്നുല്ല എന്നും ഒരേ സമയത്തന്നെ
ആഹ് ആഹ് ഒരേ സമയത്ത് ഉം ഉം ഉം ഉം
അയിനിടക്ക് സ്കൂളിലൊല് കൊർച്ച് നേറ്ത്തെ പോയിട്ട്ണ്ടാവും കൊറച്ച് നേറ്ത്തെ പോവും തിര്ന്നാര് അല്ല അല്ല പിന്നപ്പൊന്തെല്ല വേറെന്തെല്ലാ വിശേഷം
വേറെന്ത്‌ സുഖാണ് വിശേഷങ്ങളങ്ങനെ പോണ്
ആഹ് ആഹ് പിന്നെ ഇങ്ങള് പഠിക്കാനൊന്നും പോയിന്നില്ല
ആഹ് ഞാനില്ല ഞാൻ അന്ന് പതിനൊന്ന് വരെ പോയിറ്റൊള്ളു പ്ലസ് വണ്ണ് വരെ പോയിറ്റൊള്ളൂ പിന്നെ കല്ല്യാണം കഴിഞ്ഞു കല്ലാണം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷായിപ്പൊ കല്ല്യാണം കഴിഞ്ഞിട്ട് ആഹ് ആഹ് ആഹ് അന്നാ അന്നത്തത് പിന്നൊന്നും നോ കിട്ടില്ല ങ്ങളെന്തെ ചെയ്ത് ഇങളെന്തെ ചെയ്തിനോ
ഇല്ലല്ല ഞാനും അങ്ങനെ തന്നെയാണ് കല്ണം കണ്ടി പിന്നൊന്നുംത നോക്കിട്ടൊന്നും ഇല്ല
ആ ആ
ആ പിന്നെ നോക്കണംന്നൊക്കെ ഉണ്ട് പക്ഷേ എല്ലര്ക്കുംണ്ട് പക്ഷേ വീട്ടന്ന് സമ്മയ്ക്കോ
ആഹ് ഉം വല്ല്യ നല്ലോം പ്രഷർ എടുക്കണം അല്ലാ ചോദിക്കണെങ്കി തേ സമ്മയ്ക്ക അല്ലാതൊന്നും സമ്മയ്ക്കൊന്നില്ല്യ ആ ചോയ്ചോക്കണം ഇപ്പൊ എല്ലാരും പഠിക്കുന്നുണ്ട് അപ്പ ചോയ്ച്ചോക്കണം എന്നുണ്ട്
ആ ആ്ഇപ്പൊ പിന്നെ പെൺകുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ എത്ര പ്രയായാലും പഠിക്കെ ജോലി വാങ്ങെ ട്ട്
പ്പഒക്കെ എല്ലാരും ഇപ്പ കുട്ടികളെ ചെക്കന്മാർക്ക് പെൺ കുട്ടികളെ കിട്ട്ണില്ലല്ലോ.? ഒക്കെ എല്ലാരും പഠിക്കണം ജോലി നേ ടണംന്ന്ള്ളതല്ലേ ആ അതൊക്കെ തന്നെ നല്ലത് നമ്മള പോല ഒന്നും ആവാതെ.
ഇപ്പളാ ഇങ്ങനെയായി ഇനി ഇപ്പ നമ്മളെ ഭാവി തലമുറ അങ്ങനെ ആവണ്ട വിചാരി ഏതാലും നല്ലത് പിന്നെ. ആ ഇപ്പയെന്ന് പറഞ്ഞാൽ ജോലിയായാൽ കല്ല്യാണത്തിന് സമ്മയ് ക്കാത്ത കോ ത് അങ്ങനെ ആയിട്ടുണ്ട് അവർക്ക് ഇതം തന്നെ വേണ്ട കൊർച്ച്.
ആ ആ അതേപ്പ ചെക്കന്മാർക്കാണ് പ്രശ്നം വരുന്നത് ഓൽക്ക് പെൺകുട്ടികളെ കിട്ടാതാവാണ്. പക്ഷെ ഇനി കൊർച്ച് കഴിഞ്ഞ് ചെക്കന്മാർ ശരിയായി വരുമ്പോഴേക്ക് വയസ്സ്‌ കൂടുതലാണെന്ന് പറയാണ് പെൺകുട്ടികള്. അങ്ങനെയുണ്ട് വയസ്സ് കൂടുതലാണന്ന് അങ്ങനെ വരുന്നുണ്ടല്ലോ?
അത്പോലെ ഓൽക്ക് അനുസരിച്ചുള്ള വയസുള്ളത് കിട്ടണം ആകെ ബുദ്ധിമുട്ട് തന്നെ ആവും.
ഇന്റെ ആങ്ങളൊക്കെവലുതാ എനിക്ക് ചെറിയൊരു അനിയൻ ഉണ്ട്. ഓന് പറയും സ്നേഹിച്ച് എന്റെ കൂടെ സ്നേിഹിച്ച വർക്കൊക്കെ പെണ്ണ് കിട്ടി ഇന്നെപ്പോലത്തോൽക്കൊന്നും പെണ്ണ് കിട്ടണില്ല.
ആ ഓ അല്ലാ അല്ലാ മറ്റേ ഇപ്പോ ജോലിണ്ടോ കല്യാണം നോക്ക
ആ കല്ല്യാണം ആ കല്ല്യാണം നോക്ക നോകണന്നുണ്ട് പക്ഷെ നമ്മള് വീടൊക്കെ ഒന്ന് സെറ്റാക്കാനോ ശരിയാക്കാനൊക്കെ ഉണ്ട് അത കഴിഞ്ഞിട്ട് ട്ടൊക്കെ നോക്കാർച്ച്നിക്കാണ്.
ആ ആ അത് ശരിയാണ് സ്നേഹിക്കുന്നോൽക് മാത്രേ കിട്ടുള്ളു
ആഹ് ഒരിക്ക് വേ ശരിയാവണണ്ട് ഇവര്ക്ക് ശരിയാവണ് ഇൻക്ക് ഓന്റെ കൂടെ ആ ഓന്റെ കൂടെ ഒരുത്തൻ ഉണ്ടെയ്ര്ന്ന് ഒന്റെ കൂട്ട് ഓൻ പറയാ ഓൻക്കിപ്പോ കല്ല്യാണം ശരിയായി ഇപ്പ ചെക്കന്മാർക്ക് ഇരുപത്തി മൂന്ന് വയസ്സിലൊക്കെല്യാണം നോക്ക ക്കാത്യൊക്കെ ഇരത്തെട്ട് വയസ്സല്ലോയിരുന്നോ കല്യാണം. ല്യാ പ്രായ ചെക്കന്മാർക്ക് ഇപ്പൊ ചെക്കന്മാർ ഇരുപത്തിനാല് വയസ്സായ ഒരു ഇരുപത്തിനാല് വയസ്സിൽ തന്നെ വാപ്പരകാണ്.
അപ്പൊ എന്താ ഓൽ കണ്ടുപടിച്ചിട്ടുണ്ടാവും. പിന്നെല്യാണം കഴിക്ക്പോന്ന വേറെ പോന്ന് വിചരിചിട്ടാ അപ്പോ ഈ പെണ്ണിന്ന് എത്ര വയസകും രണ്ട് വയസിന്റെ മാറ്റം. പണ്ടൊക്കൊണ് പത്തു വയസിന്റെ വ്യത്യാസ ഇപ്പൊ അങ്ങനെൊന്നുമില്ല ഇപ്പൊ പത്ത വയസിന്റെ വിത്യാസം ഉണ്ടല്ലേ ഇപ്പൊ രണ്ടു വയസ ഇപ്പോൊ ഇരുപത്തഞ്ചാണെങ്കിൽ മ ഇരത്തിമൂന്ന്ഏക്കാരം പെണ്ണ്ങ്ങളെ ആ ആം. എ രവല് പോകുന്ന കലഘത്തി
മം യൊ
ഒരു കണക്കിന് അലോയികാണെങ്കിൽ ഒരു പ്രായം എന്ത് ആളുകള് കല്യാണം കഴിക്കുന്നത് നല്ലതാണ്.
ആ പിന്നെ ചെലർ ഇല്ലേ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പ നമ്മള് ഒരുപ്രശ്ന കഴിഞ്ഞാല് നമ്മളെ ആദ്യത്ത ആ ചുറ ചുറുക്കെ കണ്ടു പോകൂല്ലേ നഷ്ടപ്പെടും. അപ്പൊ പിന്നെ ചെക്കന്മാരക്ക് ചേലോർക്ണ്ട് അങ്ങനെ ഒരിക്ക പിന്നെ ഒരു ഒരു. ഉമാര് പൺകുട്ടികൾ പ്രായം ഉള്ളതുായി ബാപ്പാർ പ്രായം കുറ പിന്നെ ഇതില് നക്കുമ്പോ അങ്ങനെ പ്രശ്നംവരുന്നത് ഞാൻകേട്ട്ക്ക്ണ്. ആഹ അങ്ങന അന്നേ. ഒരു വരുതൊക്കെ കേട്ടക്ക്ണ് ഞാാന അങ്ങനെ.
ആഹ ആഹ.
അപ്പൊ ഒരു പ്രസവം കഴിഞ്ഞാൽ പിന്നെവയറും ച ചിലവര് എന്ത വേറെ ചിലവര് തടി നോക്കണോലക്കല്ലേ അങ്ങനെ നല്ല ക്ലിയറിൽ നിൽക്കുള്ളൂ തടിയൊക്കെ എല്ലാർക്കുംും വയറും ചാടിയും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഏതാലപ്പത്തെ കാലം അല്ല എന്തേങ്കലുമൊക്കെ നോക്കണം എന്തേലുംക്കെ ഉണ്ടെങ്കിൽ പറയുണ്ടോ എന്തങ്കുംൊക്ക നോണം അെങ്ക പ്ലസ് ടുവിന് കംപലീറ്റ് ചെയ്യണം കണ്ട് നിീന്തൊക്കെ ചെയ്യണം
ആഹ ആഹ പറയണ്ട് എന്നന്ന് നോക്കെട്ടോ ആഹ ഓെ